ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ?
ഓഹ് കേൾക്കാം
ഉം മഴയൊക്കെയുണ്ടാ?
ഓ ഇന്നും നല്ല മഴയായിരുന്നു
ആ നമുക്ക് രണ്ടു ദിവസം കൊണ്ട് നല്ല വെയിലാ
ആ ഞങ്ങക്ക് ഇന്നലേം രാത്രി ഒക്കെ നല്ല മഴയരുന്നു ഇന്നും പകലും മഴയാണ് നാളെ അവധിയാണ് അതെ
അയ്യോ ഇവിടെ ഒക്കെ നല്ല വെയില് നമുക്ക് പൊതുവേ മഴ കൊറവാണ്
ആ
ഉം നിങ്‌ക്കൊക്കെ അങ്ങോട്ട് നല്ല വെ മഴ കിട്ടുന്ന സ്ഥലല്ലേ
അതെ നേരത്തെേ തൊടങ്ങി
ആ ഈ വർഷ നേരത്തെ മഴ തൊടങ്ങിയാരുന്നു പക്ഷെ വോനൽ മഴയൊക്കെ അത് നല്ല മഴയൊക്കെ കിട്ടിയാരുന്നു
ആ
പിന്നടക്കടയ്ക്കും വെ ചൂട് വരുമ്പോ ഭയങ്കര ചൂടാണ്
ചൂട് നന്നായി ണ്ടായിരുന്നു ചൂട് നല്ല ചൂടിന് ശേഷം പെക്ഷെ പെട്ടെന്ന് മഴ തൊടങ്ങിയത് കൊണ്ട് വല്ല്യോരു പ്രശ്
പ്രശ്നം വന്നില്ല നമുക്കതല്ല നല്ല രണ്ടൂസ് നല്ല മഴ പെയ്തിട്ട് പിറ്റേ ദെവസൊരു വെയിൽ വരൂ വന്നാലേ ആ വെയിലിന് ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂ നമുക്ക് വീട്ടിനകത്തൊക്കെ ഇരുന്നാലും നല്ല ചൂടെടുക്കും ഇപ്പം ക്ലൈമറ്റ് എല്ലാം മാറി കെടക്കുവല്ലേ
ആഹ ഗ്രാമപ്രദേശാണ് അല്ലെ നഗരപ്രദേശ് ആണോ
നഗരം അത്രല്ല രണ്ടും കൂടെ ചേർന്നുള്ളെ അത്ര വല്യ സിറ്റിയല്ല എന്നാ ഗ്രാമപ്രദേശവല്ല എടക്കായിട്ട നിക്കുന്നത്
ആ ഞങ്ങളെതും അത് പോലെന്നെ
ഉം
എവിടെയാണെങ്കിലൊക്കൊ ചൂടാണല്ലോ
കൃഷിയൊക്കെ ഉണ്ടോ
ആ അത്യാവശ്യം തെങ്ങ് ആണോ തെങ്ങ്ന്റെ ഒര് തോപ്പ്ണ്ട് പിന്നെ വീട്ടിലത്യാവശ്യം പച്ചക്കറികളങ്ങനെ
എല്ലാം ഉണ്ട് ആ തെങ്ങിൻതോപ്പ് ഉണ്ടായണ്ട് വെളിച്ചെണ്ണയൊക്കെ ആട്ടി എടുക്കുവല്ലെ അല്ലേ
ഇല്ല കടയിൽ കൊട്ക്കല
ആ
ആട്ടി എട്ക്കാറില്ല ആദ്യൊക്കെ മുമ്പൊക്കെ ഒണ്ക്കി അങ്ങനെ ചെയ്യാറുണ്ടേയ്രുന്നു പ്പൊ പിന്നെ
ആ പ്പ ഇടക്ക് വെച്ച് ഒരു വർഷ വായിട്ട് തേങ്ങക്ക് നല്ല വെലയില്ലായിരുന്നോ ഇപ്പം കുറഞ്ഞ് പ്പം കൊറഞ്ഞ് കൊറഞ്ഞ് കൊറഞ്ഞ് തേങ്ങെയൊക്കെ ആയി പ്പോ മഴയൂട തടങ്ങിയപ്പം നല്ല വെല കൊറഞ്ഞ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത് തെങ്ങ് തേങ്ങയുണ്ട് പുറത്ത്ന്ന് മേടിക്കണ്ട അത്രയും നമ്മള് പിന്നെ അങ്ങ് അധികം തേങ്ങ അത്ര അങ്ങ് യൂസ് ചെയ്യത്തില്ല നിങ്ങളൊക്കെ തേ തേങ്ങ ഒരുപാട് യൂസ് ചെയ്യോ
ആ അത്യാവശ്യം യൂസ്സെയ്യാറ്ണ്ട് കറി വെക്കാനും തോരൻ വെക്കാൻ ഞാൻ അധികം തോരൻ നു ഉപയോഗിക്കാറ്ണ്ട് തേങ്ങ
ആന്നോ
എല്ലാ തോരനും ഉപയോ ക്കാറ്ണ്ട് അത്യാവശ്യം
ആ അന്നരം തേങ്ങക്ക് വില കൂടിയാ നിങ്ങൾക്ക് പിന്നെ തേങ്ങ ഉണ്ടയോ
ആ ഉള്ളത് കൊണ്ട് പിന്നെ പ്രശ്നം തോന്നാറില്ല തേങ്ങ വറളവെടുത്ത് അത്യാവശ്യം കൊടുക്കും ഓ ചക്കയൊണ്ട് ചക്ക മാങ്ങ
ഉം ഇപ്പം ചക്കെടെം മാങ്ങേടെം സീസൺണല്ലേ തീ രാറായി നമുക്ക് മാമ്പഴ മാങ്ങയുണ്ടായ്ര്ന്നു തീരാറായി
ആ മാങ്ങ ഞങ്ങള് കയ്ഞ്ഞ് മാങ്ങ കാലം കഴിഞ്ഞു ചക്ക പിന്നെ കൊറേയൊക്കെ കാലാവസ്ഥേൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്
ആ അത് ഈ വർഷം ചൂട് കൂടുതലല്ലേ ആ ചക്ക ഇങ്ങോട്ട് പിടിച്ചു വരുന്ന സമയത്ത് നമ്മ നമ്മുടെയൊക്കെ നാട്ടി വീട്ടിലും അങ്ങനെ അങ്ങ് വാടി വാടി വീഴുവല്ല അങ്ങ് ഉണങ്ങി വീഴുവായിരുന്നു
ആ മാങ്ങയും അതുപോലെ തന്നെ ആയിരുന്നു നന്നായി പൂത്തു പൂ ത്തത് കണ്ടിട്ട് മാവ് ഇലവര കാണൂല്ലാരുന്നു ന്നു പക്ഷെ ആദ്യ ഒക്ക പൂവുകൾ കുറ കൊഴിഞ്ഞു പോയി പിന്നെ മാങ്ങ ഉണ്ടായതിന് ശേഷം മാങ്ങ വെറുതെ കൊറെ കൊഴിഞ്ഞു പോയി ലാസ്റ്റ് ആ പിന്നത്തേത് കായ്ച്ചത് കുറഞ്ഞ ഒരു ഇതേയുള്ളൂ
ആ പക്ഷെ ഈ വർഷം പൊതുവേ മാങ്ങക്ക് പറ്റിയ ക്ലൈമറ്റ് ആയിരുന്നു എല്ലാടോം മാങ്ങാ ശരിക്കും ഉണ്ടായിരുന്നു
ആ
മാങ്ങ ഇങ്ങനെ പൂത്ത് വരുന്ന സമയത്ത് മഴയോ കാറ്റോ വന്നാൽ എല്ലാം പൊഴിഞ്ഞു പോവും
ആ അങ്ങനെ പറ്റിയതാണ്
ആഹ്
നന്നായി പൂത്ത സമയത്ത് നല്ല വെയിലുണ്ട് പിന്നെ പെട്ടെന്നരു നല്ല മഴ വ
ആഹ് അന്നൊരു മഴ വന്ന് കഴിഞ്ഞാ എല്ലാം പോവും ആ അന്ന് ഞാൻ ഞങ്ങടെ വീട്ടില് ഈ വർഷം നല്ല മാങ്ങയുണ്ട് പക്ഷേ എൻ്റെ വീട്ടില് നറയെ മാങ്ങ മാവൊക്കെ നറയെ ഉണ്ട് നറച്ചും മാങ്ങ എല്ലാ മാവും പൂത്തുനിന്നതാ അന്നേരം അമ്മ പറയുന്നത് ഇതേ കണക്കൊരു മഴ വന്ന് എല്ലാം പൊഴിഞ്ഞു പോയെന്ന് മഴയും കാറ്റുടെ വന്ന് അങ്ങിന്ന് ഒന്നും അങ്ങു ഇഞ്ഞോക്കേ പിന്നെ കിട്ടിയോളു
ആഹ് അതുപോലെന്ന ഇവിടുത്തെ അവസ്ഥയും
മഴ വന്നു കഴിഞ്ഞയിതാണ് പിന്നെ യാത്രയൊക്കെ ഇഷ്ടൊള്ള ആളാന്നോ
ആ യാത്രയെയ്യാറ്ണ്ട്
ആന്നോ
ഞാന് കല്യാണം കഴിച്ചത് കുറച്ച് ഡിസ്റ്റൻസ് ഇള്ളോണ്ട് അങ്ങനെ പൊതുവേ അങ്ങനെ യാത്രയെയ്യാറുണ്ട് അല്ലാതെ പിന്നെ സ്കൂളുകളിൽ നിന്നും പിന്നെ ഇടക്കിങ്ങനെ പുറത്തോവുമ്പളക്ക
ആഹ് പോവാറുണ്ട് ഊട്ടിയൊക്കെ പോയിട്ടുണ്ടോ ഊട്ടിയിലൊക്കെ
ഊട്ടി പോയിട്ടില്ല കൊടൈക്കനാല്
ആഹ ആഹഹാ മൂന്നാറ് ഞാനും പോയിട്ടില്ല പക്ഷെ മൂന്നാറ് ഉ ഉ പോയിട്ട് വന്നവര് പറയുന്ന നല്ലയാന്ന്
ആഹ്
മോനൊക്കെ കോ സ്കൂളിന്നൊക്കെ ടൂറിനു പോയത് മൂന്നാറായിര്ന്ന്
ആഹ ആഹ അതെ നല്ല് കാണാനൊക്കെ ആഹ തേയിലത്തോട്ടം കണ്ടിട്ടുണ്ട് പിന്നെ എന്റെ വീട്ടിന്റട്ത്ത്ണ്ട്
ആഹാ ഓ നിങ്ങക്ക് അവിടെ തേയിലത്തോട്ടൊക്കെ ഉണ്ടല്ലേ ആഹ
ഏലത്തോട്ടത്തിന്റെ നടുകൂടെ വേണം പോവാനൊക്കെ
രസണല്ലോ
ആഹ ഹതെ
നമ്മളിങ്ങനെ സിനിമയിലും ടിവിയിലുവൊക്കെ കണ്ടിട്ടേ ഉള്ളു
ആഹ
തേയിലത്തോട്ടം
അതുകൊണ്ട് നല്ല തേയിലപ്പൊടി നന്നനല്ലത് കിട്ടും ശുദ്ധായത്
ആന്ന് അവിടെ തന്നെ ഫാക്ടറി ഒക്കെ ഉണ്ടല്ലേ
ഫാക്ടറി ഇല്ല അ അധികം കയറ്റുമതിയെയ്യാറാണ് ഫാക്ടറി ഇണ്ടായിരുന്നു പിന്നെ അത് എന്തോ കത്തിപ്പോയി അങ്ങന ഒഴിവായി
ആ അല്ല നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് അവിടുന്ന്
അവര് കൊണ്ടുവരും ആഹ് എസ്റ്റേറ്റിൽ കൊണ്ടു വരും അപ്പ നമ്മുക്കും പോയി വാങ്ങാം ആവശ്യള്ളത്
ഓ പക്ഷേ ന നല്ല തേയില പൊടി നല്ല മണം അല്ലേ നമ്മളും ഓരോത്തരൊക്കെ വെളിന്നൊക്കെ പോയിട്ട് വരുമ്പ ഴേ ആസാമിലൊക്കെ പോയിട്ട് ആസാം അവിടെ നല്ല തേയില ഉണ്ടെന്ന് പറഞ്ഞൊക്കെ കൊണ്ടുവരും
ആങ്ഹ് ആ
ഈ എല എലത്തേയില
ആ ആ ആ അതും കിട്ടും അല്ലാതെ നമ്മള് കടേന്ന് വാങ്ങുന്ന പോലെ കിട്ടും എങ്ങനെ വേണെങ്കിലും കിട്ടി
എലത്തേയില അല്ലയോ കൊറച്ച് കൂട മണോക്കെ ഒ ള്ളത്
ആ അതെ അതെ
നിങ്ങക്ക് ഏതാ ടേസ്റ്റായിട്ട് തോന്നേ
നന്നായി ഫൈൻ ആയിട്ട് പൊടിഞ്ഞതല്ല അല്ലാത്തെ ഒരു എടത്തര രൂപത്തി ത്തിലക്കെ അത് നല്ലൊരു പൊടിയാണ് പാൽ പാലിലൊക്കെ അടി ട്ട് ചായ ഒണ്ടാക്കിയ നല്ല ടേസ്റ്റ്
ഓ ആങ്ഹ് ആ നമ
നിങ്ങള് യാത്ര ചെയ്യാറുണ്ടോ
ഓ ഒണ്ട് ഒണ്ട് യാത്ര
ആ ദൂര സ്ഥലങ്ങളിലൊക്കെ പോവാറുണ്ടോ
ഉം പോയിട്ടുണ്ട് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ടുണ്ട് ഹൈ ഹൈദ്രാബാദൊക്കെ പോയിട്ടൊണ്ട് ചെന്നെ ഒക്കെ പോയിട്ടൊണ്ട്
ആ ഞങ്ങള് കർണാടക തമി തമിഴ്നാട് അങ്ങനെ ചെറിയ ചെറി
ചെറിയ ആ നമ്മള് അങ്ങനെക്കെ തന്നെ കർണാടക നമ്മള് പോണോന്നും മൈസൂറൊക്കെ പോണോന്നും പറഞ്ഞ് പ്ലാന് ഉണ്ട്
ആഹ് ഞങ്ങളിപ്പ കോയമ്പത്തൂര് പോയി വന്നു മൈസൂര് പിന്ന ഞങ്ങള് കുടുംബ
കൊള്ളാം നല്ലേ അല്ലെ ഇഷ്ടം പോലില്ലേ കാണാനൊക്കെ മൈസൂർ പാലസൊക്കെ കേറി കണ്ടോ
പാലസിലൊന്നും പോയിട്ടില്ല ഞങ്ങള് പോകുമ്പ ഇങ്ങനെ ഡാമുകള് പിന്നെ ഇനിയിപ്പോ അടുത്തത് പോകുമ്പോ പോവണന്ന് ഇങ്ങനെ വിചാരിക്കണ ഞങ്ങള് പിന്ന അധികം ഫാമിലി എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോളാണ് പോവ അപ്പ പിന്നെ അതുകൂടി അത്യാവശ്യം പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയി കണ്ടങ്ങ് പോരും ആഹ ആ ഉണ്ട് കുടുംബക്കാരുണ്ട്
ആഓ കുടുംബക്കാാരള്ളപ്പം ആ അങ്ങനെ പോവും അ അത്യാവശ്യം ഒക്കെ ടൂർ ആയിട്ട് പോകില്ല ആ മൈസൂര് നമ്മളെ തിലുള്ള ഒരു സ്ഥലോ കാണോന്ന് ആഗ്രഹമ ഉുള്ള
ആഹ ഒരുപാട് സ്ഥലങ്ങുണ്ട് കാണാൻ
കാണ മൈസൂർ പാലസം പിന്നെ തന്ന അങ്ങനെയൊക്കെ ഉണ്ടന്ന പറഞ്ഞു ക്ലൈമറ്റും കൊഴപ്പമില്ലാത്തെയാന്ന് പറയുന്നു അവിടുത്തെ
പിന്നെ നമ്മള് കേരളത്തിൽ തന്നെ ഓരോ സ്ഥലങ്ങള് നോക്കിയാലും ഉണ്ട് ഒരുപാട് കാണൻ
ആഹ കേരളത്തില് എന്തോ ഇല്ലാത്തത്
ആലപ്പുഴ പോണംന്ന് കുറയായി വിചാരിക്കുന്നു വല്ലോ വെള്ളമൊക്കെ കാണാൻ ആലപ്പ
ആലപ്പുഴ ആ ആ അപ്പോ നല്ലതാണ് അവിടുത്തെ ബോട്ടിങ്ങും ഹൗസ് ബോട്ടൊക്കെയ ഉണ്ട്
അതിങ്ങനെ പ്ലാനിലിണ്ട് കൊറെയായി വിചാരിക്കുന്നു പോവാൻ.
ആഹ് നമ്മളും പോയിട്ട് ഞാനുങ്ങനെ അവടെ സ്വന്തക്കാരുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് അല്ലാതെ ടൂറായിട്ടൊന്നും ആലപ്പുഴേ പോയിട്ടില്ല. പോയിട്ടുള്ളതാ ആലപ്പുഴ് പിന്നെ ഹൗസ് ബോട്ടിലൊന്നും കയറിയിട്ടില്ല അത് കണ്ടിട്ടേ ഒള്ളൂ.
ആഹ് ഞാനുഇങ്ങനെ ഓ ഓരോ ച പോയിട്ട് പർഞ്ഞ് കേട്ടിട്ട്ണ്ട് ഇങ്ങനെ ഹൗസ് ബോട്ടില്ള്ള യാത്രേനെ കുറിച്ചൊക്കെ അപ്പ ങ്ങനെ വിചാരിക്കാറുണ്ട് പോണംന്ന് അങ്ങനൊരു എക്സ്പീരിയൻസ് ഇണ്ടായി ഇല്ല അതൊണ്ട് അതും കൂടെ ഒന്നു
ആഹ് അവിടെ ശരിക്കും വെള്ളവാണല്ലോ ആഹ് അവിടെ ആലപ്പുഴ കാടുകളില്ലാത്ത ഒരേ ഒരു ജില്ലയാണ് ആലപ്പുഴ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ആലപ്പുഴക്ക്
ആഹ്
എവിടെ നോക്കിയാലും വെള്ളവും മഴയൊക്കെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാ
ആഹ് അതെ അതെ കഴിഞ്ഞ മഴയൊ ക്ക ഉരുൾപൊട്ടലും അങ്ങനെ ഒരുപാട് പ്രശ്ന
ഓഹ് എല്ലാ മഴയത്തും എവിടെയെങ്കിലും ഒക്കെ എന്തെലുക്കെ പ്രശ്നം കാണത്തില്ലേ മഴ വരുമ്പോം പേടിയാ പ്രളയം ഒന്നും ഉണ്ടാവാതിരിക്കണേ എന്നാണ് വിചാരിക്കുന്നേ
ആഹ് ഈ വർഷാണെങ്കി നേരത്തെ മഴ വന്നത് കൊണ്ട് ഇനി അപ്പം കാലാവസ്ഥൻ്റെ പ്രശ്നങ്ങൾ ഉള്ളൊണ്ട് എന്താവൂന്നാ കഴിയുലല്ലേ എവിടെയാണ് എന് എന്താണ് സംഭവി ക്കാനൊന്നും അറിയൂല്ല
മഴ ഇങ്ങനെ മാറി മാറി വരും പണ്ട് ഇപ്പം എല്ലാ മാസവും മഴയല്ലേ?
അതെ എല്ലാം കാലം ത്തിന് അനുസ് കാലവർഷം വരുന്നത് കാലത്തിന് അനുസരിച്ചൊന്നും അല്ലല്ലോ ചിലപ്പോ നേരത്ത് പെയ്യും ചിലപ്പോം പിന്നെ ലാസ്റ്റിലേക്ക് മഴ തീരേ ണ്ടാവും.
ആഹ് അതന്നെ ഇനി ഈ വർഷം അങ്ങനെ പറയുന്ന ആഹ് എന്തോ എല്ലിനോന്നു അങ്ങനെ എന്തോ ഒരു പ്രതിഭാസം ഉണ്ടല്ലോ.
ആഹ്.
അത് ഈ വർഷവും കാണും അതുകൊണ്ട തന്നെ മഴ കുറവായിരിക്കുമെന്ന്
എല്ലാം കണ്ടറിയാം
ആ അതല്ലേ അടുത്ത വർഷം ഇനി രണ്ടായിരത്തി ഇരുപത്തേഴ് ഏറ്റവും ചൂട് കൂടിയ വർഷമായിരിക്കുന്നു ഭയങ്കര ചൂടായിരിക്കുമെന്നാണ് പറയുന്നേ
ആ അതെ
ഉം ചൂടാ സഹിക്കാൻ പറ്റാത്തേ ഓ ശരി ശരി ഓ ശരി